ഹലോ
ഹലോ
ആഹ് എടീ എന്ത് ചെയ്യുന്നു?
ഇവടെ വെറ്തെ ഇരിക്ക്ന്നടി ഭയങ്കര മഴയല്ലായിര്ന്നൊ? ഇന്ന് മാത്രം എന്താ ഇച്ചിരി വെയിലുണ്ടായിര്ന്നു അപ്പൊത്തിരി തുണിയൊക്കെ ണ്ടായിര്ന്നു.
അതാ ഷ്ടംപോലെ തുണിയടി കഴ്കാൻ കഴി ആഹ് കഴിക്ക കഴികി എന്തായാലും
ആഹ് ഇവടെയും ഉണ്ടായിരുന്നു ഒത്തിരി തുണി കൊറെക്കെ ഒണങ്ങി അമ്മ മുകളിലൊക്കെ ഇട്ട് ഒണക്കി ഒണക്കി എട്ക്കുന്നു.
ഇതിപ്പോ രാവിലെല്ലാം ഒണങ്ങാത്ത കൊർച്ച് കഴി ഇടാൻ പറ്റില്ലായിര്ന്നു രാവിലെ കഴുകിയത് മാ ത്രേ ഇട്ടിട്ട് പോയി പിന്നെ ഇപ്പൊ വന്ന് എല്ലവടത്തിട്ട്. നോക്കിക്കൊണ്ടിരിക്കുവാ അങ്ങന എപ്പഴാ മഴ വരുന്നെന്ന് അറിയത്തില്ലല്ലോടി.
ആന്ന് ആഹാരൊക്കെ കഴിച്ചാ?
കഴിച്ചെടി നീ കഴിച്ചോ?
ആഹ് കഴിച്ചു. മീനൊക്കെ കിട്ടിയാ?
മീൻ ആഹ് മീൻ ചൂടക്കറി ആയിരുന്നു പക്ഷെ ഞാൻ സാമ്പാറുവായിട്ടാ കഴിച്ച.
ആഹ് മോളോ?
സാമ്പാ സാമ്പാർ കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി.
ഉം രാവിലെ വെച്ച സാമ്പാറോ?
രാവിലെ ഇഡലി, സാമ്പാറു ആയിരുന്നു. അപ്പ എനിക്ക് സാമ്പാ ക്ക്യുമ്പ ഈ ഇഡലിടെ കൂടെ അമ്മമാര് പുളി ഒഴിപ്പിക്കത്തില്ലല്ലോ? പക്ഷെ ഞാനൊഴിക്കും എനിക്കിച്ചിരി പുളി ഒഴിക്കണമെന്നുണ്ട്.
അങ്ങനെ
അങ്ങനെ ഞാന് പുള്ളിയൊക്കൊഴ് അങ്ങനെ ബീറ്റ്റൂട്ട് തോരന്, സാമ്പാറും മുട്ട വറ്ത്തെം കൂടെ കഴിച്ചു. നീ കഴിച്ചോ ചോറ്?
ആഹ് കഴിച്ചു കഴിച്ചു. ക്ക് മീനൊന്നുല്ലായിരുന്നെടി ഇച്ചിരി ഒണക്ക കൊഞ്ചു ഇരുന്നൻ്റെയടു ത്ത് ചമ്മന്തിം അരച്ച് മോരും പുളിഞ്ചിയൊക്കയിട്ട് കഴിച്ചു. അപ്പ ഇപ്പം ചൂട കിട്ടി. നാളത്തേക്കെടുക്കാന്ന് വിചാരിച്ച് ഇ ഇത്രേം നേരവായില്ലേ
ആഹ് അത് ശെരിയാ അപ്പം മക്കക്കെന്ത് കൊട്ത്ത് വിട്ട്?
അവർക്ക് ദോശ കൊട്ത്ത് വിട്ട്. ദോശയും ചമ്മന്തിക്കറിയും കൊട്ത്ത് വിട്ടാ. ചോറ് മോക്ക് ചോറ് റു വേണ്ട മോനാണ് ചോറ് പിന്നെ വേണ്ടത്. ആഹ് അപ്പൊ ഇന്നെനിക്ക് വയ്യാഞ്ഞ കാരണം ഞാൻ രാവിലെ ദോശിം ചമ്മന്തി കറിയക്കി. അവൻ്റൊടും ചോയ്ച്ച ൻക്ക് വയറുവേദനയെക്കായിരുന്നു.
ഓഹ് ഓഹ്
ഉം
അങ്ങനെ
ഉം മോളോ മോള് പോയ?
മോള് പോയടി.
ഉം
രാവിലെ ബി ആഹ് ചോറ് കൊണ്ട് പോയി അപ്പ രാവിലെ ഇതുവാന്ന് മുട്ട വറ്തേം ബീട്രൂട്ട് തോരനും സാമ്പാറും ആക്കിയപ്പ അപ്പറത്തെ വീട്ടിൽ അവര് സോയാബീൻ ഉണ്ടാക്കിയപ്പോ അവക്ക് സോയാബീൻ വേണമെന്ന് അങ്ങനെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് അവിടുന്ന് സോയാബീനും എല്ലാവായിട്ട് പോയി
ഉം.
ഉം
ഇനിയിപ്പ എത്ര മണിയാവും വരുമ്പോ താമസിക്കോ?
ഞാനിന്ന് വന്നപ്പോ ഒരു ഒരു മണി കഴിഞ്ഞെടി പിന്നെ വന്ന് കൊറച്ചുനെരം കേടാന്ന്
ആ മോൾ ടെ ബസ്സ് രാ വിലെ രാവിലെ നേരത്തെ വെരുവോ ഇപ്പ അത്
ഇപ്പൊയി ആ ഇപ്പൊയിച്ചിരി താമസം എന്ത വച്ചാ ആ സമയത്തല്ല വരുന്നെ കുറച്ചും കൂടെ കഴിഞ്ഞി
ആഹ് അത ഇവിടെയും അങ്ങനാ ഞാൻ കാണും ഇവിടെ മോനെ കൊണ്ട് എറ മോനുവായിട്ട് ഞങ്ങൾ നിക്കുന്നയാ ഞങ്ങള് തിണക്കെന്നെ ഇരിക്കുവ ചെയ്യുന്നത് ടൈമിന് മുമ്പേ ആ സ്കൂളിലൊ കൊയ്യിട്ട് അപ്പറം നൽക്കുന്നത് കാണാം മോന്റെ ബസ്സ്പോയി കഴിയുമ്പഴാണ് പിന്നാബസ് വരുന്നത്
പക്ഷെ സ്കൂള് തുറന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ നേരത്തെേ വരുവാണ് അപ്പൊ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാക്കി ഇപ്പ ഇപ്പ പിന്നെം വല്യ കൊഴപ്പവില്ല
ആഹ് അത ഇപ്പ എട്ട് മണി കഴിയത്തില്ലെ ഇവിടെ എട്ട് ഏഴാകുമ്പോഴാ മോന്റെ ബസ്സ് വരുന്ന അത് കഴിഞ്ഞിട്ടാണ് ആ ബസ്സ് വരുന്ന
ഇപ്പയിഎട്ടേ കാലൊക്കെ ആവും നമ്മടെ ഇവിടെ വരാൻ മറ്റേത് ഏഴ് അമ്പതിന് വരുവായിരുന്നു ആദ്യോക്കെ
ഓ
ഉം അങ്ങനാ അവരുടെ വൺ ആ അവര് വന്നു പോയിട്ടാ
ആ ഇവരുടെ വണ്ടി പോയിക്കഴിഞ്ഞാ ഇപ്പാവണ്ടി വരുന്നുള്ള
ആഹ് അത് കാര്യ പറയണ്ട
ഉം
ഉം അങ്ങനെ
പിന്നെ മോൾ എറണാകുളത്ത് പോയിട്ട് എന്ന് വന്ന്
അവിടെ പോയിട്ടെടി എന്തുവാ രണ്ട് മൂന്ന് ദിവസവായി എന്നാ തിങ്കളാഴ്ച വന്ന്
ആഹ്
തിങ്കളാഴ്ച രാവിലെ വന്ന് അവര് തലേ ദിവസത്തെ ട്രെയിൻ നോക്കിയിട്ട് കി ട്ടിയില്ല അങ്ങനെ തിങ്കളാഴ്ച അവിടന്ന് ഒരു ഏഴക്കെ ഇളകി അവിടെന്നോര് ഏഴരക്കേറങ്ങി ഏഴ് പത്ത് മണിയൊക്കെയാപ്പോത്തി അപ്പൊ എനിക്ക് അമ്മയുവായിട്ട് പല്ലിന്റെ ആശുപത്രിയി പോണവായിരുന്ന് അങ്ങന ഞൻ അങ്ങോട്ട് കടന്ന് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെ അവരുവായിട്ടിങ്ങോട്ട് വന്ന്
ഉം അമ്മയും അച്ഛനും മോളും കൂടെയല്ലേ പോയാ
ആ അവര് മൂന്ന്പേരും കൂടെയാ പോയത് ഞാനപ്പ ഇവിടെ ഒറ്റക്കായിരുന്ന് ഉം പക്ഷെ അന്ന് നല്ലെ സുഖവായിരുന്നു ഒരുജോലിയും ചെയ്യ വേർതേയങ്ങിരുന്നാ മതിയാര്ന്ന് ഉം
ജോലി എങ്ങനെ കഴിച്ചു
ആഹാരം ആദ്യത്തെ ദിവസവാണെങ്കി അം എന്തുവാ തലേന്നത്തെ ചോറുണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി കഴിച്ചു എന്നിട്ട് രാത്രി ഞങ്ങള് ഒരു എന്തുവാ കിഴക്കയില കൊച്ചുമായിട്ട് പോയപ്പോ പുറത്തുന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ചക്ക് ആഹ എന്തുവാ ഉച്ചക്ക് എന്തുായിരുന്നു ആഹ ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു
ആഹ്
അവിടെ പോയൊരു കൂട്ടുകാരന്റെ ആ കല്യാണത്തിന് പോയി കഴിച്ചിട്ട് വന്ന് ആ ഴീക്ക്
ല്ല്യാണ എവിടെ ആണോ
അഴിക്കേ അഴിക്കേ ഉം യാ ഓടി വിക്ടോറിയ വില്ലേടി അവിടെ വെച്ചായിരുന്നു
ആ ഹാ
ഉം ആഹ് അങ്ങനെ കഴിച്ച്
ഉം
ന്നാ ഉം
പിന്നെ
ലേ കിടക്കുന്നത് അപ്പുറത്ത് വിട്ടിലണ് ഇല്ലടി താമസം കാണും അവിടെ ഇക്കാമേയും മെഡിക്കലും ഒക്കെ കിട്ടണല്ലോ അപ്പൊ അവര് വ വരാൻ ഒരു മാസം പിടിക്കുവായിരിക്കും അങ്ങ ഉം നിന്റെ ചേട്ടൻ കേറിയോ ജോലിക്ക്
ആ ഓക്കെ നീയേ സാമ്പാറ് വെക്കുന്നത് മറ്റേ സാമ്പാർ പൊടി ഇട്ടാണോ അതോ അല്ലാതെ വീ ട്ടി തന്നെ മസാല കൂട്ടിയാണോ
അല്ല അല്ല വീട്ടില് എനിക്കത അറിയത്തില്ല എടി എനിക്ക് ഞാൻച്ചരി സാമ്പാർ ഈ കഷ്ണങ്ങളെല്ലാം മഞ്ഞപ്പൊടിയിട്ട് പൂവിട്ട് വേവിച്ചെടുത്തിട്ട് അതിന്റെകത്തോട്ട് അത് കുക്കറിൽന്ന് തട്ടി വേറൊരു പാത്രത്തി ഇടും എന്നിട്ട് ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇച്ചിരി കൂടെ മല്ലിപ്പൊടിയും ഇട്ട് സാമ്പാർ പൊടി കുറച്ച് ഇടും എന്നിട്ടാക്കി എടുത്തിട്ട് കായപ്പൊടിയും വിട്ട് ഇച്ചിരി പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് വെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് വിട്ട് ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ട് കടുകും താളിക്കും നീ ഇങ്ങനെ കൂട്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ആ ടീ ത് എനിക്ക തായി ഇഷ്ടം
ടീ ഞാൻ സാമ്പാറ് പൊടി ഉപയോഗിക്ക ഇല്ലായിരുന്നടി എനിക്കിങ്ങനെ അല്ലാതെ തന്നെ എടുക്കണം മുളക് പൊടിയ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവ ഉലുവ പൊടി എല്ലാം കൂടെ ചൂടാക്കും അപ്പൊ ഞാനല്ല കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നമ്മള് മൂപ്പിക്കത്തില്ലേ കടു പച്ചക്കറി സെപ്പറേറ്റ് തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കും എന്നിട്ട് വേറെ തോട്ട് കുറച്ച് തക്കാളിയും മറ്റേ വെണ്ടയ്ക്ക കൊച്ചുള്ളി വെളുത്തുള്ളി അതെല്ലാം കൂടി
ആഹ് ഇതെല്ലാം ഞാൻ ഒരുമിച്ചാടി ഇടുന്നത്
ആ ഞാന അതൊക്കെ സെപ്പറേറ്റ് ഇടും അത് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മ ആ ഇച്ചിരിക്കുടിയും കൂടെ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ ആ ഉലുവ പൊടിയും എല്ലാം കൂടിട്ട് ചൂടാക്കിയിട്ട് അരപ്പ അലോട്ട് ഇട്ടുകൊണ്ട് അതിന്റെകത്ത് കായ വീണത് പക്ഷേ ഈ ഇടക്ക്പ്പ
ആഹ്
ത്തെ വീട്ടിലെ മോൾ ഇതുപോലെ സാമ്പാർ കൊണ്ടുവന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പ ഇച്ചിരി ഈ സാമ്പറ് പൊടി ഇ ഇട്ട ട്ട് അതിന്റെകത്ത് ഇച്ചിരി മല്ലിപ്പൊടി മാത്രവേ ഇടത്തൊള്ളന്ന് അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെയും ചെയ്യും
ഞാനും അങ്ങനെയാ ചെയ്യുന്ന ആദ്യ ഇച്ചിരി മല്ലിപ്പൊടിയിട്ട് മറ്റേതാല്ലേ പണ്ട് വീട്ട ഇല്ല അമ്മയും ഇങ്ങനൊയിരുന്നു അമ്മയും ഇതുപോലെ ഈ മസാലകൾ കൂട്ടി കൂട്ടിയായിട്ട് സാമ്പാർ വെക്കുന്നു പക്ഷെ എനിക്കത് അവിയത്തില്ല അങ്ങനെ ഞാനാണെങ്കി അവിടെ പോയപ്പോഴാണ് ചേട്ടൻ് അവിടെ പോ അവിടെ ത അയി എന്തു വാ വീട്ടിൽ പോയ അപ്പ അവളുടെ പെങ്ങൾ കാണിച്ചന്ന എനിക്ക് ഇങ്ങനെ പക്ഷെ ഞാൻ അന്ന്തൊ ഇത്ഴുതില്ല ചെയ്യുന്നത് പക്ഷെ നല്ലയാ
ആഹ്
ഉം എനിക്കിത ഇഷ്ടം മറ്റേതും ചെയ്യുന്ന നല്ല ആയിരിക്കും അല്ലേ നമ്മുടെ രീതിൽ ചെയ്യുമ്പം ഉം നമ്മുടെ രീതി ചെയ്യുമ്പോഴും നല്ലതായിരിക്കും
നല്ലതാ പിന്നെ ഇതും കൊളം എനിക്കും ഇഷ്ടപ്പെട്ട ഞൻ ഇതുപോലെ എന്തിനും അവിടെ ചെന്നപ്പോഴത്തേക്ക് വേ അയ്മ സാമ്പാരിക്കുന്നു അപ്പൊ പരിപ്പ് സാമ്പാറ് കഷ്ണം എല്ലാം കൂടെ വെച്ച് വേവിച്ചിട്ട് അതിൻന്റെ വേവിക്കാൻ വക്കും ഇത്രത്തിന്റെ അത്
അതിന്റെ കൂട്ടത്ത തന്നെ പരിപ്പ് ആ പരിപ്പ് വെച്ചിരിക്കുന്നു പരിപ്പ്
ആ അയിന്റെ പ്പുകർ അടച്ച് വെച്ച് രണ്ടും കൂടെ വോ വേവിക്കുന്ന് അപ്പ എടുത്തിട്ട് മിക്സി ഇടത്തിട്ട ഒന്ന് അടിച്ച് ഒരുമിച്ചിടത്തില്ല എന്നിട്ട് മിക്സ്ത്തിട്ട് സത്യം പറഞ്ഞ സാമ്പാറ് വെക്കുമ്പോ എല്ലാരും അങ്ങനെയാ ചെയ്യുന്നത് പരിപ്പ് സർട്ടിഫിക്ക അപ്പ ഈ അമ്മ ഇതി ഇങ്ങനെ വെച്ച് ചേയിച്ചോണ്ട എടുത്ത് മിക്സി ഇടാത്തിട്ട് അടിച്ച് സാമ്പാറിന്റെ അത്ത് ചേർക്കുന്നു ഞാൻ അങ്ങനെ അത് കണ്ട് അവിടെ നിന്ന്
അപ്പൊ ടേസ്റ്റ് ആയിരിക്കുവോ
ആ അപ്പ നല്ല പോലെ കുറുകിയിരിക്കുവടി നമ്മുടെ ഈ കല്യാണ സദ്യക്കൊക്കെ സാമ്പാർ കുറുകിയക്കെ ഇരിക്കത്തില്ലേ അപ്പ അതുപോലെ കുറുകിയിരിക്കും ആഹ് കുറുകിയിരിക്കുന്ന സാമ്പാർ
ഓ ഓ ഞാനാണെങ്കി ഇങ്ങനെ ആ ഡി ചെയ്യുന്നത്
ആഹ്
ആഹ്
എനിക്ക് കൂടുതല ഇഷ്ട ഡി രസപൊ ഡി അല്ലെങ്കും അങ്ങനെ രസം വെക്കാണെങ്കിൽ ഈസപ്പൊടി ഒന്നും അങ്ങനെ ഇട്
എനിക്ക് രസം വെക്കാൻ അത്ര വലിയ ടാസ് എന്തുവ ഒരു വെട്ടം ഞാൻ വെ ചെടി രസം ഇടക്ക ഇടക്ക് വല്ലപ്പോഴും വെക്കുമ്പോ പരിമല്ലിയിലേക്ക ഇട്ട് ആ രസം സൂപ്പർ ആരുന്നു പക്ഷെ രസം വയ്ക്കാണ് അത്ര വലിയ
ഉം
ഇതില്ല ആഹ്
അമ്മക്ക് നൂപ്പിച്ചെടുത്തിട്ട് ഈ ജീരകവും ഉലുവയും കുരുമുളക്കും എ
ആഹ് അതും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്ന ഈ പൊടിയേർത്തി വെക്കാന്ന് എനിക്ക്‌ അറിയത്തില്ല
ഞാനിടത്തില്ല ഇവിടെ പൊടി മേടിക്കത്തില്ല രസപ്പൊടിയൊന്നും വാങ്ങിക്കത്തില്ല അതില് ചിക്കൻ കറിയുടെ അത് അങ്ങനെയൊന്നും മേടിക്കത്തില്ല ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും മേടിക്കത്തില്ല
ചിക്കൻ മസാല ഒന്നും മേടിക്കാ അപ്പൊ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴോ അപ്പൊ എന്ത് പൊടിയിടും
ചിക്കൻകറിക്ക് മസാല നമ്മുടെ മസാലയിടും മഞ്ഞപ്പൊടിം ഗരം
അപ്പൊ മസാല പൊടി ഒന്നും വേണ്ടടി
ടി മുളക് പൊടിയും മല്ലിപ്പൊടി യും നമ്മൾ മിയ ആഹ് കറിയും മീൻ കറി നമ്മൾ പൊടി ചേർക്ക്ത്തില്ലി അതുപോലെ തന്നെ ചിക്കനിട്ടല്ലേ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് പിന്നെ എന്തിനാണ് ചിക്കന്റെ മസാല
ആഹ് അതെന്നെ അപ്പൊ ഒരു മസ ഒരു മസാല മണം വേണ്ട ആണല്ലേ ആഹ് ഗര മസാലയും ചേർക്കും ആഹ് ശരിയടി എന്ന എനിക്കെ ഒരു ആഹ് തീർക്കുവോ
ആഹ് ആഹ് ശരി എന്നാ ആഹ്
ശരിയടി എനിക്കൊരു കോള് വരുന്ന് ശരിയടി
ആഹ് ശരി ശരി